ആഹ് കേക്കുന്നുണ്ടാ
ആ കേക്ക്ണ്ട്
ആ ആ ഒക്കെ പിന്നെ എന്തുണ്ട് വിശേഷൊക്കെ മഴയാണോ അവിടെ
ഹലോ ആ മഴയിണ്ട് ആഹ് മഴയിണ്ട് മഴയിണ്ട്
മഴ ഇടിയൊക്കെയ മഴയിടി അവിടെ മഴയിണ്ടാ ആഹ് ഇവിടെ നല്ല മഴ നല്ല മഴയായിരുന്നു ഇപ്പോ രാവിലെ തൊടങ്ങിയ മഴ
ആഹ്
അവിടെയ എങ്ങനിണ്ട് മഴപെയ്ത് ബുദ്ധിമുട്ടാണോ
ഇവടെ ബുദ്ധിമുട്ടൊന്നുല്ല
അങ്ങനെ വെള്ളം കേറ്ണ ഭാഗഒന്നല്ല ത്ത
ഇല്ല അന്നേരം പുറത്തോട്ടൊക്കെ പോകുന്നോരൊക്കെ
പൊറത്തോട്ട് മഴയായത് കൊണ്ട് അധികം പോവാറില്ല
അതെ
ആഹ്‌
പിന്നെ ഫുഡൊക്കെ കഴിച്ചോ
ഫുഡ് കഴിക്കാൻ സമയായിട്ടില്ല
ഇല്ലാ എന്തെ
ആഹ് ഞങ്ങകഴിക്കുമ്പോ വൈകും
അതെയാ സ്പെഷ്യലൊക്കെ എന്താണ്
സ്പെഷ്യല് അങ്ങനെയില്ല എല്ലാർക്കും ചോറും കറിയും
ചോറും കറിയും കറി എന്താണ് സ്പെഷ്യല് ചോറിന്റെ കൂടെ കറികള് എന്തത് ഇന്ന് സൺ‌ഡേ അവധി ദെവസല്ലേ
കട്ടായി പോണ് കേക്കണില്ല
കേക്കണ്ല്ലേ അതൊക്കണ്ടൊ ഇപ്പയൊ ഇപ്പ കേക്കുന്നുണ്ടോ
ആഹ് ഇപ്പൊ കേക്കണ്ട്
ഏയ്‌ ചിന്നു ഇന്ന് അവധി ദെവസ അല്ലാരുന്നോ എന്തായിരുന്നു സ്പെഷ്യലൊക്കെ
സ്പെഷ്യലൊന്നുല്ല ഇന്ന് ഞായറാഴ്ച ആയതോണ്ട് എറച്ചി വേടിച്ച് പിന്നെ സാധാ ചോറും
ഉം അതുതന്നാ സ്പെഷ്യല് ഞായറാഴ്ച്ച ആയോണ്ട് ഈ ഞായറാഴ്ച്ച ആയോണ്ടെ ചോയിച്ചെ സ്പെഷ്യല് എന്തായിരുന്നുയെന്ന് ചോയിച്ചെ ബാക്കിയുള്ള ദെവസം എന്തായാലും അതന്നെ മതി ഇവിടെ അത് തന്നെ ഇവിടെ ചിക്കൻ മേടിച്ചു ഇറച്ചി
ആഹ്
കപ്പ
ഹേ ആഹ് കപ്പ ആഹ്
ഓക്കെ ഓക്കെ പിന്നെ വേറെന്താ ഫുഡൊക്കെ നിങ്ങൾ തന്നെയാണോ കുക്ക് ചെയ്യുന്നത് അതോ വേറെ ആരേലും ആണോ
ഇല്ല ഉമ്മണ്ട്
ഉമ്മയാണോ കുക്ക് ചെയ്യുന്നേ നമ്മള് കഴിക്കത്തെയുള്ളു നിങ്ങള് കഴിക്കത്തെയുള്ളു നിങ്ങള് കഴിക്കത്തേ ഉള്ളൂ കുക്ക് ചെയ്തില്ലേ
കുക്ക് ചെയ്യും കൊറച്ചൊക്കെ
വലിയതൊക്കെ എറ ചിക്കറിയെക്കെ ഉ മേന
അതെയം ഉള്ളിയരിയും സബോള അവരെ ഇഞ്ചിരിയും മുളകരിയും ഇതൊക്കെ മാ ഇത് മാത്രേ ഉള്ള്
ചെട്കകും
എല്ലാ സഹായിച്ചു കൊടുക്കും ശെരി പള്ളി സഹായം അപ്പ കുക്കിംഗ ഒന്നും വ കേട്ടാറിയിട്ടില്ല
ഇയാള് കുക്കിയോ
ഞാൻ കുക്കിയു ഞാൻ നന്നായിട്ട് പിന്നെ നമ്മ നമ്മക്ക് വേണ്ട് ഫുഡ് എ നമ്മള് കുക്ക് ചെയ്യും.
മനസ്സിലാവ്ണില്ലാ
നമ്മള് എല്ലാം കുക്ക് ചെയ്യും അത്യാവശ്യം
ആഹ്
ഉ ബിരിയാണി വെക്കില്ല ബാക്കിയൊക്കെ വെക്കും നെയ്ച്ചോറ്
നെയ്ച്ചോറൊക്കെ നാൾക്കെന്താ ബിരിയാണി വെച്ച് കഴിഞ്ഞാല്
ബിരിയാണി അങ്ങനെ ഞാൻ ട്രൈ ചെയ്ട്ടില്ല അതുകൊണ്ടല്ലേ വെച്ചിട്ടില്ലാത്ത കാര്യ പിച്ചന്ന് പറേണ്ട കാര്യമില്ലല്ലോ യിചോറെക്കെ വെക്ക് നെയ്ച്ചോ സ്ഥിരട്ട് വെക്കാറില നെയ്ച്ചോറ് വെക്കാറുണ്ട്
ആഹ
ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാറ്ണ്ട്
ഏഹ്
ഫ്രൈഡ് റൈസ് അല്ലേ
ആഹ ഫ്രൈഡ് റൈസ് ആ
ഉ അതൊക്കെ ഉണ്ടാക്കാറണ്ട് പിന്നെ സാധാ ഫുഡ് സദാ മീൻ കറി ചിക്കൻ കറി ബീഫ് കറി മട്ടൻ കറിക്കെ
ഉ ചെപ്പ എങ്ങാനാണ്
ഷെഫ് ആണെന്നോ ഞാനോ ഷെഫ് സാഹചര്യകൊണ്ട് ഷെഫായി
ഏ
സാഹചര്യമാണ് ഷഫാക്കിയേ ബുക്ക് ചെയ്ത് കഴികണ്ട് അതുകൊണ്ട്
ആഹ്
ഉം ഇയാക്ക് ഇതൊന്നും പഠിക്കണ്ടപ്പം ഉമ്മ വെക്കുന്ന കണ്ട് പഠിച്ചിട്ടോന്നുല്ല
ഏഹ്
ഉമ്മ ഫുഡ് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് പഠിച്ചൊന്നുല്ല നെയ്ച്ചോർ ഉണ്ടാക്കാനറിയോ
കൊറച്ചൊക്കെ അന്നാലൊന്നും പകുതി മുക്കാലൊക്കെ മറന്നോവും
അതെയോ മറന്ന് പോവോ
കൊറച്ച് ഒച്ചേ സംസാരിക്കോ കേക്കാൻ പറ്റണില്ല
ഇപ്പ കേക്കണുണ്ടോ
ആ ഇപ്പൊ കേക്കണ്ട്
ഒരുപാട് ഒറക്കെ സംസാരിക്കാൻ കേക്കണ്ട് ഇവിടെ റേയ്ഞ്ചിന്റെ വത്യാസം ഉണ്ടാവും മഴയായൊകൊണ്ടായിരിക്കും
ആ മഴ ഇവിടെ ഷീറ്റിട്ടണ്ടേ അപ്പൊ ഷീറ്റിന്ന് വെള്ളം വീഴുമ്പോ കേക്കണില്ല
അതേ ഇവിടെ കേൾക്കണുണ്ട് പക്ഷെ ഇവിടെ പുറത്തേ മഴയൊണ്ട് റേഞ്ചിന്റെ കാര്യവാണ് നെറ്റിലല്ലെ പോണത് നെറ്റ് വർ‌ക്ക് വഴിയാണല്ലൊ പോ നമ്മടെ ഡയറക്ട് കോളല്ലല്ലൊ ല്ല അതുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും
ആ
പിന്നെ ഈ കെ ഈ ആപ്പില് ഒരു കൊറേ ആൾക്കാരെ വിളിച്ചോ
ആരും വിളി ച്ചിട്ടില്ല വിളിച്ച തുടങ്ങാണുള്ളൂ അതാ ഞാൻ പറഞ്ഞെ തിരിച്ചു വിളിച്ച ച്ചോട്ടേന്ന്
അയ്യോ വിളിക്കാം വിളിക്ക് കൊഴപ്പവില്ല നിങ്ങക്ക് തന്നെ അഞ്ചു തവണ എന്നെ വിളിക്കാം ഒരാൾക്കെന്നെ അഞ്ച് തവണ വിളിക്കാം നമ്മളഞ്ച് കാര്യം പറഞ്ഞാ മതി പിന്നെ ഇല്ലേ വിളിക്കണല്ലോ ഞാനിപ്പ പറഞ്ഞെതെ നൊക്കെ ഒന്ന് നിരുന്നേ ഉള്ളായിരുന്നു ഫോണി്ല് ചാർജ് കുറവാണ എങ്കിലും വിളിക്കട്ടെ രണ്ട് മൂന്ന് കോളൊക്കെ ചെയ്യാനുള്ളത് ഫോൺ ചാർജൊണ്ട് അതുകൊണ്ട ഞാൻ പറഞ്ഞെ വിളിക്കാം നിങ്ങളും വിളിച്ചോളാൻ പറഞ്ഞത്
ആഹ് എല്ലാ ടാസ്ക് ഇത് കംപ്ലിറ്റ് ആവാറായോ
ഏയ് അങ്ങനൊന്നൂല്ല ഒന്ന് രണ്ടെണ്ണം ഒരിത് കഴിഞ്ഞു അടുത്ത ടാസ്കിലേക്ക് അഞ്ചണ്ണം കഴിഞ്ഞ് ആറാമത്തേത്
ആഹ് എന്റെ ഒരെണ്ണം കഴിഞ്ഞിട്ടൊള്ളൂ
ആഹ് നമ്മ കള്ച്ചാല് അഞ്ചണ്ണാവും
ആഹ്
ആഹ് ഞാനൊരഞ്ചെണ്ണം കഴിഞ്ഞു അഞ്ചെണ്ണം വെച്ചാല് അഞ്ച് ഒരു ക്ലാസ്റ്റ്
ആഹ്
ഇനി ഇനി നാലെണ്ണമൊണ്ട് ന്റെ ടൈം നോക്കി സാ അ ഉ വേറെന്താണ് ആട്ടക്കുറ്റേഷൻ വ നാട്ടില് വേറെന്താ വിശേഷങ്ങളൊക്കെ മഴേം കാറ്റൊകെ ആണോ
മഴ കാറ്റില്ല മഴയ്ണ്ട് പിന്നെ അത്യാവശ്യം മഴ ക്കറായിട്ട് നിക്ക്ണ്ടാർന്നു കാലാവസ്ഥ
ഉം
അവിടെയാ
ഇവിടെ ഇവിടെ മഴ രാവിലെ. തൊട്ട് മഴയായിരുന്നു മഴ ഇടക്കിടക്ക് മഴ ഇടക്കിടക്ക് കാറ്റ് മഴ ഇപ്പ കൊറച്ചു മുമ്പ് മഴയായിരുന്നു
അ ആ
ഒക്കത്തില്ല പിന്നെ ഇന്ന ഒരു ദിവസായിട്ട് എന്റെ പരിപാടി സിനിമ കാഴ്ചൊക്കൊയിരുന്നു
എന്താ
കഴിഞ്ഞ ദിവസവായിട്ട് എന്തുവായിരുന്നു പരിപാടിന്ന്
അവധി ദിവസായിട്ടൊരു പരിപാടില്ല വീട്ടീ തന്നെ നമുക്ക് എല്ലാം സൗദിയല്ലേ
എല്ലാ ദിവസവും അവതികാണ് നിങ്ങള് വീട്ടിൽ തന്നെല്ലേ കുടുംബത്തി തന്നാണ് ആ കേക്ക്ന്നുണ്ടോ പറഞ്ഞാേ
എനിക്ക് കേക്കണില്ല
ഇപ്പൊ കേക്കെണ്ടോ
ഇപ്പ കേക്കണ്ട്
ആ എനിക്ക് ഞാൻ പിന്നേം ഹെഡ്സെറ്റ് യൂസ് ചെയ്തു അ പിന്നെ നടക്കത്തില്ല കേക്കല്ല
ആ ആ
ചോറിൻടുത്ത് ചുണ്ടിൻന്റെ അവ്ടെ വെച്ച് സംസാരിക്ക്
ആ
ഇത്ത വേറെ എന്താണ് വിശേഷങ്ങള് സിനിമയോക്കെ കാണണ്ടോ കേട്ടെ ഇട്ടെ
സിനിമക്കെ എടേക് കാണാറുണ്ട് വല്ലപ്പോഴഒക്കെ എപ്പളൊന്നും കണ്ടാ ഓടിക്കിയും ചൂലും കെട്ടോണ്ട്
അതെയ സിനിമ കാണാല പണി കോണ്ടോല്ലാ
സിനിമകാണാൻ അങ്ങനെ പോവില്ല ആ കോല്ലത്തിലോരി ക്കലോക്കെ പോവും
കോല്ലത്തിൽ ഒരിക്കൽ
ആ എപ്പോയോന്നും പോവില്ല
കെട്ടിയോനെ ഓടിക്കുവോ
എന്താ
കല്ലിയാണം ഒക്കെ കഴിഞ്ഞല്ലേ
ഹലോ
കെട്ടിയോൻ ഓടികോന്ന് ചോയിച്ചെ സിനിമകാണൻ എപ്പോഴും ചോദിച്ച
ഹലോ
ഹലോ കേക്ന്നുണ്ട
ഹലോ
കെക്കുന്നുണ്ടോ ഹലോ
ഹലോ
ഇപ്പോ കെക്കാവോ ഹലോ
ആ ഇപ്പോ കേക്ക് കേക്കാ
എടക്ക് റെയിഞ്ചിന്റെ വിഷയാന്നേ
ആട മഴയല്ലെ അതുകോണ്ട് റെയിഞ്ചിന്റെ വിഷയ ന്നട്ട്
ആ അത് മഴയത്തുള്ള മഴയത്ത്തെ നെറ്റ്വർലല്ലേ കോൾ ചെയ്യുന്ന അതുകോണ്ടാണ് ഈ കുഴപ്പം
ആ
നമ്മൾ ഡയറക്റ്റ് നെറ്റ് സിം വഴിന്നല്ലേ കോൾ ചെയ്യുന്നു അപ്പോ അത് കാരണം ക്ലിയർ കുറവണ്ട്ടക്കിടക്ക് വിട്ട് പോകുന്നുണ്ട് റെയിഞ്ച് വിഷയങ്ങൾക്ക് കോൾ കിട്ട്ന്നോക്കെ ഉണ്ട്
ഉം
പിന്ന ത ഇപ്പോ ഇവടെ മഴയുണ്ടായി ഇവിടെ മഴയുണ്ടായിന് ഇപ്പോ കഴിഞ്ഞു
ഇപ്പഴും നന്നായിട്ട് മഴ പെയ്യൻഡ്‌ ഇവിടെ
ആ അപ്പൊ അതിന്റെ ഇവിടെക്കെ ആയിരിക്കാം എനിക്ക് ഇടക്ക് ഇങ്ങനെ ഇതിനകത്തും നെറ്റ്‌വർക്കിന്റെ വിഷയം ഉണ്ടാവും
ആഹ് ഇവിടെ മഴ പെയ്യേണ്ട അത്യാവശ്യം അതുകൊണ്ടായിരിക്കും
അതുകൊണ്ടായിരിക്കാം മഴക്കാല വരുന്നു ഇനിയിപ്പം അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് സൂക്ഷിക്കുക, പുറത്തിറങ്ങലൊക്കെ. മഴനനയാതൊക്കെ നോക്കുവാ
അങ്ങനെ പുറത്തിറങ്ങാറില്ല
ഇല്ലേ പെരക്കാത്ത് തന്നെ
അങ്ങനെയല്ല അത്യാവശ്യത്തിനു പോകും.
മഴ നനയാനാട്ട് വെളിയിൽ ഇറങ്ങാറില്ല.
എല്ലാണ്ട്ങ്ങനെ കറങ്ങി നടക്കാനൊന്നും പുറത് ത്തേക്ക് പോവാറില്ല.
അങ്ങനല്ല പറഞ്ഞേ, പുറത്തോട്ട് ഇറങ്ങുമ്പോഴും മഴ നനയേണ്ടന്നാ പറഞ്ഞേ. നിങ്ങള് വീട്ടിൽത്തൊരു ആവശ്യത് വെളിലോട്ട് ഇറങ്ങുമല്ലോ
ആഹ
അങ്ങനെ, അല്ലാതെ പുറത്തിറങ്ങി കറങ്ങി നടക്കും വെച്ചാ വീടിന് പുറത്തല്ല ഞാൻ ഉദ്ദേശിച്ചെ. അങ്ങ് പുറത്തോട്ട് അങ്ങോട്ട് ട്ടന്നുമല്ല ഉദ്ദേശിച്ചത്. നിങ്ങളെ വീടിന് പുറത്തോട്ടേക്ക് ഇറങ്ങുക്കുമ്പോ, മഴ പെയ്യുന്ന അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പറഞ്ഞെ. ജലദോഷം തുമ്മല് അങ്ങനെയാണ് കാര്യങ്ങൾ, ഓക്കേ അപ്പൊ വിശേഷങ്ങൾ എന്തേങ്കിലും ഉണ്ടെങ്കിൽ വിളിക്ക്.
ആഹ് ആഹ് ആഹ് ഹലോ